ഹലോ
എന്തൊക്കെണ്ട് വിശേഷം
ന്താണ് എന്തക്കെ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം എന്താ അവിടുത്തെ വിശേഷം
ഖായിട്ട് പോണു കുഴപ്പൊന്നുല്ല
അ ഇല്ലയ് മോളങ്ങനെ കാത്തക്കാണ്
ആ അ വണ്ടി കാത്ത് നിക്കര്ത് ഇല്ലേ ചായ കുടിച്ചിട്ടില്ല ചായ മക്കളൊക്കെ എത്തീറ്റേ കുടിക്കുള്ളൂ
ആ ഒരുമിച്ച് കുടിക്കാനാവൂലേ
ഉ
ആ വേറെന്തെക്കെ ണ്ട് സിനിമെക്കെ കാണോ
സിനിമ ആ ടിവില് വര്ന്ന സിനിമ അങ്ങനെക്കെ കാണും തിയേറ്ററിലൊന്നും പോയി കണ്ടിട്ടില്ല
ആ
ഫോണില് അങ്ങനെ ക്കെക്കാണും
സിനിമ, സീര്യേല്, പാട്ട് അങ്ങൻത്തക്കൻ്റൊക്കാളാ
ആ സീര്യാലങ്ങനെ കാണലില്ല ആദ്യൊക്കെ കണ്ടിര്ന്നു ഇപ്പൊ പിന്നെ അങ്ങനെ നി ക്കലില്ല ഒന്നാമത് മക്കള് പഠിപ്പ് വേറെള്ളത് അങ്ങനൊക്കായിട്ട് അയ്നൊന്നു നിക്കാന് ത്ണ്ടാവൂല പിന്നെ അത് കണ്ടഴ്ഞ്ഞാ ഇന്ന് കണ്ടഴ്ഞ്ഞാ പിന്നെ നാളെ അയിന്റെ ബാക്കി അറിയാൻട്ടൊരു തായിരിക്കും
ആ ശെര്യാണ് സീരിയല്ലാവുമ്പോ അങ്ങനെയാണല്ലോ സിനിമയാവുമ്പോ പിന്നെ രണ്ടര മണിക്കൂറൊണ്ട് ഫുള്ളാവൊലോ ആ ഇപ്പൊ ഏത് സിനിമേന്നട്ട് ത കണ്ടത് ഓർമ്മയില്ല്ല സിനി മേതാ
ഓർമിയിലള്ളതർഞ്ഞാല് വാഴ അത് ഫുള്ള് കണ്ടിട്ടില്ല പൗ തെച്ചാണ് നിർത്ത്യതാണ് ഇപ്പ തന്നെ ഈ മക്കള് ഫോണ് പിന്നെ ഓല് ണ്ടെങ്കി ഓലെ കയ്യിലല്ലേക്കാരം ടിവി യിൽ പിന്നെണെങ്കി മ ക്കക്ക് സ്‌ക്കൂൾ തൊർന്നിട്ട് പിന്നെ ടിവില് പൈ സ കേറ്റിട്ടില്ല അ അതങ്ങ നെ ഇട്ടക്കാണ് കാരണം അയ്മെ കൂടെയിരിക്കുവേ തെപ്പോലെ ഇങ്ങനെ പഠിപ്പ്മന്നങ്ങനെ വിട്ട്ന്ന് പിന്നെ ഫുള്ളയ്മെയ്ക്കും അല്ലെങ്കി തന്നെ ഫോണിന്നെ ണ്ടല്ലോ ഓലെ കൈയ്യീ കൂടി അഅ് പിന്നെ ടീവി ക്കൂടി ആ ശെരിയാവൂലാര്തീ ട്ടെ അങ്ങനെ ടി വിയില് പൈ ട്ടിലില്ല പ്പോ
ദൃശ്യം ത്രീയൊക്കെ നല്ല രസാണ് പറീണ കേക്കാ ഞാനും കണ്ടിട്ടില്ല
ആ വാഴ പകുതി കണ്ടങ്ങനെ നിക്ക ആ ആ ആ പാട്ടുകളൊക്കെ കേൾക്കും ആ പാട്ടൊക്കെ കേൾക്കും പാട്ട് ൻക്ക് കാര്യ യിട്ടിഷ്‌ടം ഈ ആൽബം സോങ്ങില്ലേ മ സെലിംങ്കോടത്തൂരിന്റെ ക്കെ ആ
ആ എനിക്കുഷ്ടാണ് അങ്ങൻത്തെ പാട്ട്ഷ്ടാണ് പിന്നെ ഈ ഹിന്ദി ചെല മലയാള സോങ്ങ് രസാണല്ലോ
ആ ആ ആ സിനിമ പാട്ടുകളായാലും ചില പാട്ടുകളൊ
പാട്ടുകള് നല്ല രസാണ് ആ അതെ ഓരോ പാട്ടിനും ഓരോരോ ഫീലിഗ്സ് ആണല്ലോ അതെപോലെ എനിക്ക് ഈ സിനിമകള് വല്ലാതെ കാണലില്ല കൊറവാ മാണ് എന്നാലും ഈ കോമഡി പടാണെങ്കി നല്ല ഇഷ് ടാണ് നമുക്കൊരു റിലാക്സാണല്ലോ മനസ്സിന് സന്തോഷം കിട്ടല്ലേ. കോമഡിക്കെ കേക്കു കാണുമ്പോ
എന്താ കോമഡി താരങ്ങൾക്കൊരു ആ ഒരുപാട് ആൾക്കാര് മരിച്ചല്ലോ ല്ലേ പഴേ സിനിമകളില് കോമഡിയായിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരിപ്പോ
ആ അതെ അതെ
സെലീംകുമാർ ലാസ്റ്റ് ഉം
അങ്ങനെ കൊറെ ആൾക്കാര് ആ കൊച്ചിൻഹനീഫായും ഇന്നസെൻറ് ഒക്കെ
ഉം ഉം
യാത്രൊക്കെ പോകുവോ
ആ യാത്ര ഇപ്പൊ ഈ വെക്കേഷനില് പോയിരുന്നു അങ്ങനെ ലോങ് ലോങ്ങൊന്നും പോയിട്ടില്ല പ്രാവശ്യം ഇപ്രാവശ്യം പിന്നെ അടുത്തുകുടിയൊക്കെ തന്നെ
ആ പാർക്കിൽ കൂടെ
ആ അങ്ങൻ തന്നെ ഉം
ഞങ്ങള് പോയിനി കൊറച്ച് മുമ്പ് വയനാട്
ആ
അവിടെ അങ്ങനെ റിസോർട്ട്ക്കെ എ ഞങ്ങൾ ഫാമിലിയായിട്ട് അങ്ങനെ പിന്നെ ഭർ ഭർത്താവിൻറെ എന്താ ഫ്രണ്ടും ഓന്റെ ഭാര്യയിം ഇണ്ടായീനി
അങ്ങനെ ആ അങ്ങനെ ഞങ്ങളൊരു കാ റീല് അങ്ങനെ കൊള്ളണ ആൾക്കാര് അങ്ങനെ പോയി അങ്ങനെ അവിട് അവിടെ ഒരീസം നിന്നു റിസോട്ടൊക്കെ എടുത്തുനിന്നു പിന് അവിടെ സ്വിമ്മിംഗ് പൂളൊക്ക് ക്കണ്ടല്ലോ അപ്പൊ കുട്ടിയാൾക് ഈ സ്വിമ്മിപൂളിലൊക്കെ നല്ല എന്താ കളി
അപ്പോതിന് നല്ല വ്യൂസ് ആയിരിക്കൂല്ലേ കാണാനൊക്കെ നല്ല മൂ മൂ എല്ലാ അങ്ങനൊക്കെ എടക്കൊരു യാത്ര പോവണം ഇന്നളില് ഞമ്മള്
ആ പിറ്റത്തെ ദിവസം പോന്ന് അതേ ഇടക്ക് നമ്മളൊരു യാത്ര ചെയ്യണം എന്നാലേള്ളൂ നമുക്ക് ഈ ലോകംന്ന് പറഞ്ഞാ നമ്മക്ക് കാണാൻള്ളത് തന്നെയല്ലേ അപ്പൊ നമ്മള് നമ്മളെ കൊണ്ടുപറ്റുന്പോലെക്കെങ്ങനെ എടക്കടക്കൊക്കൊന്ന് പുറത്തിറങ്ങിങ്ങാണ്ട് യാത്രയൊക്ക ചെയ്ത് പോരണംതന്നെ എന്റൊരുഭിപ്രായം.
ഉം ഒന്ന് മനസ്സിനൊരു റിലാക്സ്
ആ സന്തോഷണല്ലോ നമ്മക്ക് ആ ടെൻഷനും ഭാരം കെട്ടിങ്ങനെ നടക്കേക്കല്ലേ ആ അപ്പൊതോക്കൊ കൊറേക്കൊന്ന് കൊറഞ്ഞകിട്ടുംചെയ്യും അങ്ങനൊക്കെത്തന്നെ
മൂ അതൊക്കെ നല്ല കാര്യം ഞങ്ങളിപ്പോ രണ്ട് പ്രാവിശ്യം പോയിപ്പാ വെക്കേഷനില്ല് പിന്നോടടുത്ത് പാർക്കും കൂടിയങ്ങനൊക്കെപോയി മക്കൾക്കിപ്പോ ഓല്ക്ക് ഈ വെക്കേഷൻ സമയങ്ങളിലല്ലേ ഓലരിത്. അപ്പോ ലീവായങ്ങട്ട്പോവ്വായിങ്ങട്ട്പോവ്വാനൊക്കെപ്പറഞ്ഞിട്ട്. അഞ് പച്ചക്കറിപറഞ്ഞാൽ ആ ഞാൻ ചെറുതായിട്ടൊരു അടുക്കളത്തോടംപോലെണ്ട്. ആ ഒരുപാട് സാധനങ്ങളൊന്നുംല്ല അതിൽ ചീര അതുപോലെ പയറ് പിന്നെ പിന്നേ വഴുതനന്റെ എ രണ്ട് ഇത്ണ്ട്. അങ്ങനെയൊക്കെ കൊറച്ചൊക്കെള്ളേ കുറച്ച് ഇ തക്കാളിണ്ട് പിന്നെ അരിമുളക് പച്ചമുളക് അങ്ങനെത്തൊക്കെണ്ട്.
നമ്മക്ക് ഒരുവിദൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടൂല്ലേ.
ആഹ് അതെ ഞമ്മളെടുക്കളേക്ക്പ്പോ പുറത്‍ന്നങ്ങനെ വാങ്ങണ്ടവശ്യല്ല. പ് രും പിന്നെഅങ്ങനൊക്കെണ്ടാക്കും
ആഹ് ഞങ്ങളവിടീം അങ്ങനെതന്നെ ഈ എന്താ ഈ മഞ്ഞൾ കവു ങ് ന്താ തെങ്ങ് പിന്നെ പയ് പയർ കോവക്ക. പപ്പായ അങ്ങനത്തെ പിന്നെ മുളക് ചീര അങ്ങനത്തെ ചെറിയ ചെറിയതൊക്കെ ഇങ്ങനെ കുറച്ചേചായിട്ട്. വൈദ്യനങ്ങ ഉണ്ടേയ്ന് ഇനിയിപ്പൊ ഒരു വൈദ്യനങ്ങ ആ ആ മുരിങ്ങ അതൊക്കെ ണ്ട്. എടകടേക്ക് ഉപ്പേരിയൊക്കെങ്ങനെ വെക്കും വ ഴുതങ്ങാവുമ്പോ അങ്ങനെ കൊറേസാനം പിന്നേ
നമ്മക്ക് നമ്മളെ ആവശ്യത്തിനൊക്കെള്ളത് കിട്ടാ. അ പിന്നെ അങ്ങനെ കിട്ടിയാലും ഒക്കെ പച്ചക്കറിക്കൊക്കെ എന്താവേല
അതെ പിന്നെ കൃഷിഭവന്ന്നൊക്കെ വിത്തൊക്കെ കിട്ടുവല്ലോ ചെല ടൈമിലൊക്കെ അങ്ങനെയക്കെ ഉണ്ടാക്കിയാലൊക്കെ ചലത് നല്ല ഉഷാറില് ഇണ്ടാവാറുണ്ട് പിന്നെ പഞ്ചായത്ത്ന്ന് ഈ കോളിപ്ലവർ ങ്ങനെ കാമ്പേട്ന്റ തൊക്കെ ഉം ഇവിടെ ഞങ്ങൾക്ക് ഇവിടെല്ല കേട്ടോ എന്റെ വീട്ടില് എന്റെ അമ്മയാണെങ്കി ഇപ്പ നല്ലവണ്ണം പച്ചക്കറിയൊക്കെ അങ്ങനെ ഇണ്ടാക്കുംമാക്ക് ഭയങ്കര താല്പര്യണ് ചെടി അത്രല്ല പ പച്ചക്കറികളാണ് കാര്യമായിട്ട് ഉണ്ടാക്കുക
നല്ല ഇൻട്രസ്റ്റ് എന്റെപ്പ ഇതു പോലെ തന്നെയാണ് ഞങ്ങ എന്റെ വീട് ഇത് വോലെ പാടത്തിന്റെ സൈഡിലായിട്ടാണ് അവിടെപ്പ ഇങ്ങനെ പാട ത്ത് ചേന വാഴ അങ്ങനെയൊക്കെ ഓരോ കൃഷിക അതിന്റെ അടി കുടി ചീരയും ഉം പയറും അങ്ങനെ മുളക് അങ്ങനെയൊക്കെ ഇണ്ടാക്കുന്നുണ്ട് ഇതിന്റെടിൽ ഒരു പൂള അല്ലാതും ഉണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവിടുന്ന് ഞാൻ കൊന്റ്റും ഉ അതെ വീട്ടന്നും കൊണ്ടരും ഉം
പൂളയൊക്കെ ഉണ്ടോ
ആഹ് പൂളിം തൊക്കെണ്ട്
ഉ മഴ ആയ കൊണ്ട് വെള്ളം കേയറിയപ്പോലൊക്കെ
ഉം ഇപ്പോ പിന്നെ ആഹ് വല്ല്യരു മഴ പെയ്തിട്ടില്ലല്ലോ
ആ അപ്പൊ ഒരു മൂന്നാല് ദിവസം ഏകദേശ ഒരാഴ്ച കുറവുണ്ട് മഴ
ആ ആ തുടക്കത്തില് നല്ലൊരു മഴ പെയ്തു പിന്ന അങ്ങനെ വല്ല്യ മഴ ഉണ്ടായി ഇല്ലല്ലോ വല്യ കൊഴപ്പ ഇപ്പൊന്നില്ല അനപ്പം ഉണ്ട് ഇപ്പ നല്ലോണ്ണം മഴയുമ്പഴൊക്കെ ക്കും വള്ളം കയറിയൊക്കെ ആഹ് ശ്ക്കല് ഇതായതൊക്കെ പല സമയത്ത് ഞമ്മൾ ഇണ്ടാക്കണ സമയത്തൊക്കെ നല്ല വെല ആയിരിക്കും അതാ കൊടുക്ക്ണ സമയം ആവുമ്പോ അതിനൊന്നും കിട്ടൂല അങ്ങനെയൊക്കെ ചെറുപ്പ നാഷ്ടത്തി എന്നാലും ഞമ്മളെ കാര്യങ്ങൾക്കൊക്കെ ആഹ് അതെ
മ്മല് നല്ല വെലേക്കാരം പിന്നെ മഴൊക്കെ പെയ്താ തന്നെ ഒന്ന് കൊറയല്ലോ വെല ആഹ്
ഓണാകുമ്പോൾ നീന്ത്രക്കായ്ക്കൊക്കെ നല്ല വെല ഇണ്ടാവും
ആഹ് അതൊക്കെ ഇണ്ടാക്കല്ണ്ടോ ആഹ് നേ നേന്ത്രപയ് കൊണ്ട് ഓൽക്ക് ഒരു ഇതുണ്ടല്ലോ ല്ലേ
ആഹ് ആഹ് അത് പഴമ്പുഴുങ്ങും അതുപോലെ കായവറ് ക്ക അങ്ങനൊക്കെ ഉണ്ടാക്കുവല്ലോ.
ആഹ് ആഹ്
ആ സമയത്ത് മൊത്തത്തിൽ എല്ലാത്തിനും വെലന്നേക്കും പച്ചക്കറിക്കായാലും ഇപ്പം നല്ല വെലള്ള സമയം
അതെ ആ ടൈമില് പച്ചക്കറിക്കൊക്കെ നല്ല വെല കൂട്ണ ടൈമാ. കൃഷിക്ക് പറ്റിയ ടൈമാണ്. വേറെന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
അങ്ങനെ പോവ്ണ്ട് കൊഴപ്പൊന്നൂല്ല.
ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ?
ഇല്ല ഇന്ന് അങ്ങനെ മഴ ഇണ്ടായിട്ട്ല്ല. രാവില ഒന്ന് പെയ്തു കൊഴപ്പല്ലാത്ത ര് മഴ പെയ്തു പിന്നെ മഴ ഇണ്ടായിട്ടില്ല.
ഇവിടെന്നാ അങ്ങനെ മഴൊ ചെയ്ത് മൂടി ഇങ്ങനെ വന്നീനി. അപ്പൊ ഡ്രെസ്സക്കെ ഇങ്ങെനെ പൊർ ത്തിട്ടതൊക്കെ ഇങ്ങട്ടന്നെ ഇട്ത്ത് വച്ചു. ഞ് പെ പെട്ടെന്ന് പെയ്താല് ഇരിക്ക കണ്ട് പക്ഷെ അങ്ങനെ പെയ്തിട്ടില്ല അത് പോയി ഇപ്പോ ദാ വെയിലിങ്ങനെ ഒർച്ചന കാണാണ്ട്
ഉം ആഹ് അപ്പൊ കൊറച്ച് ദിവസായിട്ട് അങ്ങനെ തന്നെയല്ലേ മൂടി കെട്ടി നിക്കും പിന്നെ അപ്പ കൈ ഇപ്പ ഒക്കെ നല്ല ആഹ് പെയും ആഹ് ഇന്നലതുപോലെ തന്നെ നല്ല മഴ പെയ്തു ഈ സമയത്ത് നല്ലൊരു മഴ പെയ്തു പിന്നെ വർഷക്കാലത്തിലുള്ളരു മഴ ഒന്നും ഇപ്പോ ഇത് വരെയും ശെരിക്കും പെയ്തിട്ടില്ല തുടക്കത്തിലൊരു ഇടിയും മഴയും അങ്ങനെയൊക്കെ ഉണ്ടായി എന്നല്ലാതെ
ആഹ് ആഹ് അതെ ഇടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലേ പിന്നെ അപൂർവം മൊക്കെ ഉണ്ടായിട്ടുള്ളു
ഉം അതേ ചായൊക്കെ ഇണ്ടാക്കി വെച്ചോ
ചായ അങ്ങനെ എന്നും കുടിക്കലൊന്നുമില്ല എടക്ക് എപോലും കുടിക്കൂ
ടേ അയ് ശരി
ചിലപ്പോൾ കുടിക്കും ഓരോരോതിനന്നുസരിച്ച്
നിർബന്ധാണ്
അയിശെരി
ദൂരോ ഇതൊന്നു ഇല്ലന്ന് തോന്നു വാണ്ടിലേക്ക് ചായ ഏത് സമയത്ത് വേണോന്ന് പറഞ്ഞ പോലെ ചായ കുടിക്കാതിരിക്കയാണ് ഏറ്റവും നല്ലത് പക്ഷേ കിട്ടും കൊറക്കണ ന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് പറ്റൂല അപ്പത്തിന് ആഹ് കുടി കിട്ടിട്ടില്ലെങ്കി ആ സമയായ തലവേദനെവാ സമയത്ത് അത് കിട്ടിട്ടില്ലെങ്കി തലവേദന വന്നു എനിക്കാണ് ഉം അയിന് ഓവർ മധുരം ഒന്നും ഇടൂല എന്നാലും അഹ് കൊറച്ച് കുടിക്കണന്നെ കേടാണ്